ഓ ആഹ് ന്തൊക്കെണ്ട് ശേഷം കേൾക്ന്നില്ലേ അലോ
ഹലോ കേക്ന്ന്ൺണ്ടാ
ആഹ് കേൾക്കുന്നില്ലേ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ഹലോ
ലോ
ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ഹലോ
ആ ഹലോ ആ കേക്കുന്നുണ്ടാ?
ആ പ്പൊ കേക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം?
അ
റൈഞ്ച് പ്രശ്നണ്ടോ ആ എന്തൊക്കെണ്ട് വിശേഷം? ഹലോ ഹലോ
കേക്ക്ന്നില്ലേ?
ആ പ്പൊ കേക്ക്ന്ന്ണ്ട്
ന്തൊക്കെ ർത്താനം
ഹലോ കേൾക്ക്ന്ന്ണ്ടോ?
ആ പ്പൊ കേക്കുന്നുണ്ട്
ആ എന്തൊക്കെണ്ട് വിശേഷം ആ പ്പൊ കേ
നല്ലത് തന്നേനെ
അ ആ നേരത്തെ കേട്ടിട്ടില്ലായിര്ന്നു ഉം
ആ റെയ്ഞ്ചിനിപ്പ മയയായിട്ടാ തോന്ന്ണ്ട് റെയ്ഞ്ചിന് നല്ല ഇഷ്യൂണ്ട്
ആ
പിന്നെ വീട്ടിലാരൊക്കെയിള്ളേ ആ നല്ല മയേ
അ ആ ഛായൊക്കെ കുടിച്ചോ?
ഓ ഛായൊടിയൊക്കെ കഴിഞ്ഞു ഹും
ആ മക്കളൊക്കെ സ്കൂള്ട്ടന്നല്ലേ
ആ ഇൻക്കൊരാളൊള്ളു ഓൻപിന്നെ നേരത്തെരു അംഗനവാടീല
ഒരാളാ ആ ആ അംഗനവാടിയിലല്ലേ ആ
മ്മ്
എങ്ങനെ അംഗലവാടി വിട്ടന്ന പിന്നെ ഒറങ്ങൊ കെടന്നൊറങ്ങോ?
ങ്ങക്കോ?
രണ്ടാളാ
ഉം
ഉം ഒരാള് മൂന്നിലു ഒരാളൊന്നിലാ
ഏ ചെറിയുട്ട്യോളാലേ
അ ആ പിന്നെ അംഗലവാടി
ഹസ്ബൻഡ് നാട്ടിലാ ഇല്ല്യ ഒറങ്ങൂല അ പിന്നൊരേഴണിക്കോ ഏഴണിയാവുമ്പോ ഒറങ്ങും
ആ ആ
ഞാപിന്നപ്പോ ഒർക്ക്ണ കെടത്തിയാ കെടത്താത്തതാ
ആ കെടത്ത്ണാ അ രാത്രി ഒറങ്ങാൻ പോ ആ നേരവൈകിയുറങ്ങുളല്ലോ ഉച്ചക്കൊറങ്ങിയാല് അംഗലവാടിന്ന് ഒറങ്ങായിരിക്കുല്ലേ
ഒന്ന് കണ്ണ് മാളിയാ പിന്നെ പത്ത് പയിനൊ അവിടുന്നൊറങ്ങ് ടീച്ചറോട് ചൊയ്ച്ചപ്പറഞ്ഞ ഓഒറങ്ങൂലബാക്കിയോരെല്ലാ ഒറങ്ങിയാലും ഓ അങ്ങനീച്ചുത്തര്ക്കണാണാറയു
ആ ആണ് ഹ ഹ ഹാ
വീട്ടില് വീട്ടിലാരാ ങ്ങളും കുട്ടിയോളൊള്ളൂ
ആണോ ഹസ്ബന്റൾഫിലാ
ഏഹ് സപ്പ്രേറ്റായിക്കുല്ലേ
അആഹ് തറവാട്ട്ക്ക് വ്ട്ന്ന് കൊർച്ചങ്ങട് പോണം
ഏഹ്
വേറെന്തൊക്ക? രാവിലണ്ടാക്ക്യ ഫുഡ്ഡെന്നണ്ടോ രാത്രിയേക്കു?
ആഹ് അങ്ങനാക്കെല്ലേ ണ്ടാ ണ്ടേരം വെക്കാൻള്ളാൾക്കാരൊന്നുല്ല്യ വ ങ്ങളൂന്നാൾക്കാരല്ലെ ഉള്ളു
ആഹ്
പ്പ പിന്നെ ന്ക്കുള്ളൂ.
ആഹ് അ ആ അ ആ ഇനി മക്കള പഠിപ്പിക്കണൊക്ക ടൈമായിരിക്കുല്ലേ നിസ്ക്ക കയ്ഞ്ഞ്ട്ട്
ആഹ് വല് പിന്നെ അംഗന വാടിലാണേലും പഠിപ്പിക്കാനൊത്തില്ല
ണ്ടാവുല്ലല്ലോ
ഉ ഞടുത്ത കൊല്ലയ്ക്ക് യുദ്ധം
ആഹ് അത് അവ ചെറിയ കുട്ട്യളായിരിക്കും പഠിക്കാനും കൊറേണ്ടാവും നാല്‌ വയസ്സല്ലാവുള്ളട്‌ത്തൊല്ല പ്പൊ പഠിക്കാനുണ്ടാ ഊം
പളെ ങ്ങട്ട്
അ ആഹ്
അൻ ആ
ആഹ്
എ സ്ലേറ്റിലെയ്‌തൊക്ക ചെയ്യോ?
അയങ്കര യ്ക്കും വിന്നെ സ്ലെയ്റ്റൊക്കെ രണ്ട് കഷ്ണാക്കി കൊണ്ടച്ച്
ഏഹ്ഹഹ
എങ്ങനെ ബേഗിലെന്തെയ് കുലുങ്ങന്ന്ച്ച് നോക്ക്യപ്പം നാക മുത്തൊക്ക പൊട്ടിച്ചെച്ച് എത്ത് കാട്ടിയാവോ
ഏഹ് ഹു പ്പംഗലവാടി സ്ലേറ്റ്ണ്ടോ? ചെൽപ്പങ്ങാണ് സ് ചെല അംഗലവാടില് കാണാ സ്ലേറ്റവർക്കവിടെ തന്നെങ്ങന ട്ടിക്ക്ട്ട്ച്ചണ്
ഏഹ് ബട ഒത്തുല്ലട്ടോ
ആ ആഹ് വെടത്തങ്കലാടിലൊക്കെ ങ്ങനെണ്ടോ ആ ആഹ്
ഏഹ് അങ്ങ വെർക്കലെ ന്തലൊക്കൊ ന്നെയിപ്പിക്കയേലും ചെയ്ത്. ഒന്നു എയ്തിപ്പിക്ക്ണുല്ലതാ ആഹ് ഫുഡ്ഡൊക്കെവിടന്നന്നാ ഫുഡ്ഡിന് വെഷമല്ല ഉം ന്ന ഓല്ന്നമ്മള് എയ്തിപ്പിക്കൊന്നുല്ല കുട്ട്യള് ആ
അ ആഹ്
കുട്ട്യളിത് കാളി കൾച്ച് വളരട്ടെ കൊർച്ച് ഞെ ഞെ ഉം ആഹ് ആ പിന്ന കാര്യായിട്ട് ത്‌ന്നാൻ പോവാ വേണെ തിന്നോട്ടേരിക്കു നേരത്തിന് കിട്ടുല്ലോ ഹു ആഹ്
ആഹ് നേരത്തിന് കിട്ടും ന്നെ അകൂട്ടത്തിലാമ്പവര് കയ്
ആഹ് ആ കയ്ക്കും ചെയ്യു.
ആഹ് പിന്ന ചെലംഗനവാടീല് എഹ് വെല്ല്യ കുട്ട്യര് കൊർച്ച് വല്ല്യ കുട്ട്യൾ ണ്ടാവല്ലോ അവരെ വേറാക്കിട്ടെന്നവർക്കെയ്താനു പടി ക്കാനും കൊടുക്കും ചെറിയ കുട്ട്യളെ കളിക്കാനു ആക്കു അങ്ങനെണ്ട് ചെല അംഗലവാടീല്
ആഹ് ആഹ് അങ്ങനെ പിന്നോലങ്ങനെ ഇരിക്ക്ന്നൊക്കെ
ആഹ് ആഹ് നെഴ്സറി പോവാതെ അംഗലവാടി മാത്രം പോണ കുട്ടാള് ണ്ടാവും
റ്റെ യ്ങ്ക് റിസ്കേര്ക്കും അത് പിന്നെ നേരാട് കൊണ്ടെയിടുമ്പോൾ ഒര് എന്നും ഇന്നത്തെ കാലത്തൊക്കെ എൽ കെ ജി ലു യു കെ ജി ല് ആഹ്
എൽ കെ ജി യു കെ ജി പഠിച്ച കുട്ടികളായിരിക്കും.
ഇതെല്ലാണ് എൽ കെ ജി ല് യു കെ ജി പഠിക്കാണാ
ആഹ്
ഞാനൊര് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിനു അപ്പൊ ഞാൻ തന്നെ വിചാരിക്കാ പടച്ചോനെ ഞമ്മളൊക്കെ ത്രോ ക്ലാസ്സ് പഠിച്ചതാണ് ഇപ്പം മ് എ ൽ ക്കെ ജി
ഇപ്പൊ ഒന്നാം ക്ലാസ് ചേർത്തുമ്പോ തന്നെ ഒന്ന് വേഗട്ട് വേ വവ്ൾ സൗണ്ടുകളൊക്കെ ഫസ്റ്റ നെ പഠിപ്പിക്കണം ഇംഗ്ലീഷിലൊക്കെ അപ്പൊ അതൊക്കെ ഇപ്പ നഴ്‌സറി ആഹ് ആഹ് അതൊക്കെപ്പ എൽ കെ ജി ന്ന് പഠിച്ച് പോയെങ്കിലല്ലെ അട്ന്ന് കിട്ടൊള്ളു അല്ലെങ്കി ഇപ്പൊ അവർക് കിട്ടൂലല്ലോ വേറെന്തക്കെ ഇവിടെ മോന ഒറ ഒറങ്ങാണ് സ്കൂൾട്ടന്ന് ഒറങ്ങിയതാ
ഞ് ഓലെ പഠിപ്പിക്ക്ണ തെരക്കില്ലാവും ല്ലേ
ഏഹ് ആഹ് ഒറങ്ങാണ് ഒരാൾ ഒറങ്ങി പോയി ഇനിപ്പണിസും എഴുന്നേക്കും ആഹ് രാത്രി ഒറങ്ങും ഓരൊമ്പത് മണി ആവുമ്പത്തിന് ഒ ഒറങ്ങും
രാത്രി പിന്നെ ഒറങ്ങോ
ആഹ് ഒമ്പത് മണി ആവുമ്പതിന് ഒറങ്ങും
ഏഹ് അയന്നെ ങ്ങീച്ചാ പിന്നെ പതിനൊന്ന് മണി ആവും ആ
കെട്ക്കൂലല്ലേ
വേറെന്താ അവിടെ അടുത്തടുത്തൊക്കെ വീടുണ്ടോ ഇനസ്
ഏഹ്
അടുത്തടുത്ത് വീടുണ്ടോ അയൽവാസിയാളൊക്കെ ഉം ഉം
വ്ടെട്ത്ത് അഹ് വടെങ്ങ ആഹ് ഏഹ് ഇവടടുത്തട്ത്ത് വീടാ
ആഹ് ആഹ്
ഓ അവ്ടെ ഷ്‌ടംമ്മാരി ഹസ്ബൻഡ് എങ്ങനെ ലീവിന് വന്നിനോ ഇപ്പടുത്ത്
കുടുംബകാരനായിരിക്കൂ ല്ലെ ഏഹ് ഇല്ലല്ല രണ്ട് വർഷായി പോയി പോവാന പോയിട്ട്
ഏഹ് വെര്നില്ലേ
വരാനായിണ് ലീവിന് കൊടുത്തന്നൊക്കെ പറഞ്ഞ് കിട്ടീട്ട് വേണം
ഏഹ്
ഞങ്ങളത് ഞങ്ങളെ തറവാട് കൊറച്ച് ദൂരെയാണ് അയൽവാസിലൊക്കെ ഇബടടു ആഹ് കമ്പന്യ
ഏഹ്
കമ്പനി ആവുമ്പോ രണ്ട് വർഷത്തില് ലീവ്ട്ടുള്ളൂറഞ്ഞ് അപ്പങ്ങനെ
ആഹ് ന്താ ങ്‌ഹേ
ഏഹ് ആഹ് വീട്ടക്ക് പോവാ ആഹ് പോവല് ണ്ട് അങ്ങനെ ഒഴിവ്ണ്ടാവുമ്പോ ഒന്നെങ്കിൽ മദ്രസണ്ടാവും അല്ലെങ്കിൽ സ്കൂള്ണ്ടാവും അങ്ങനെ രണ്ടും കൂടെ ഒഴിവുള്ള ദിവസം പോവും അല്ലെങ്കി അവരിങ്ങട്ട് വരും ആഹ് ഗവണ്മെന്റ് സ്കൂളിലാ ഇപ്പ വെള്ളിയാഴ്ച്ചാണ് ആദ്യൊക്കൊ അവർക്ക് ശനിയാഴ്ച ആയിന്നു വർക്കിംഗ് ഡേ ഇപ്പൊ വെള്ളിയാഴ്ച്ചക്ക് ആക്കിക്ക്ണ്
ആഹ് ല്ലേ
ആഹ് അപ്പൊ ഒഴിവ്ള്ള ദിവസം ആഹ് ആഹ് അപ്പൊ രണ്ടും ഒഴിവുള്ള ദിവസം കിട്ടണെങ്കിൽ അങ്ങനെ പോവും അല്ലെങ്കിൽ അവരിങ്ങട്ട് വരും ഇവിടെ പിന്നെ ഒറ്റക്കയോണ്ട് എല്ലാരും വന്ന് നിക്കും
ആഹ്
ഉം
അവിടെ ആരാ ഉള്ളേ നിങ്ങളെ വീട്ടില്
എന്റെ വീട്ടില് എനിക്ക് രണ്ട് അനിയത്തി ഒരു കാക്കി ഉമ്മിംണ്ട് എല്ലാവർക്കും കല്യാണം കഴിഞ്ഞേണ്
ഏഹ്
അപ്പൊ പ്ലസ് ടു കഴിഞ്ഞാണ്ട്ന്നാ കല്യാണം കഴിഞ്ഞു
ആഹ് അതാ അന്നത്തെ കാലത്തൊക്കെ
ആഹ് അങ്ങനെ ഇപ്പ ഇപ്പോ പ്ലസ്ടു മക്കളിണ്ടാക്കാൻ അയക്കൂലല്ലോ കല്യാണം
ആഹ്
പഠിച്ചിട്ടെ പഠിച്ചിട്ട് ജോലി ആവട്ടെ എന്നൊക്കെ അല്ലെ പറയണേ
ഉം
ഇപ്പളും മഴന്ന നല്ല മഴയിണ്ടൊ
ആഹ് ഇല്ല ഇപ്പം മയ ചോർന്ന്ക്കണ് വൈകുന്നേരം എല്ലാം ഇണ്ടേന്
ആഹ് ആഹ്
എന്നായിക്കോട്ടെ
ആഹ് എന്നാ ശരി ഉം ആഹ് ആഹ് ആഹ് ഓക്കെ ആഹ് ആഹ്